ഹലോ ഹലോ കേൾക്കാവോ ആഹ് ഇണ്ടല്ലോ ഇണ്ട് എന്ത ക്കൊയുണ്ട് വിശേഷം സുഖവായിട്ട് പോകുന്നോ എങ്ങനെയിണ്ട് കാലാവസ്ഥ എല്ലാം
കാലാവസ്ഥ കോഴപ്പില്ല
ആഹ് ഇവിടെയും കൊഴപ്പൊന്നുവില്ല ഇത് പിന്നെ ഉച്ചേന് ശേഷം ഒന്ന് മഴ പെയ്തിട്ടില്ല രാവിലെ പെയ്ത മഴയാണ് അത് കൊറച്ച് സ്റ്റോങ്ങിൽ പെയ്ത്ണ് അവിടെ
ഇവിട എല്ലാ സ്റ്റോങ്ങും
ഇല്ലല്ല എന്തായി ഭ ഭക്ഷണൊക്കെ തയ്യാറായി കയി ഭക്ഷണൊക്കെ കയിച്ചു കഴിഞ്ഞോ നേരം വൈകുവോ നേരം വൈകുവോ കയിക്കന് ഏഹ് എന്താണ് അവിടെ ഉണ്ടാ ക്കിത് എന്താണ് എന്താന്ന് ചോറന്നെ ചോറ് ക്കെന്താ കറി ഉണ്ടാക്കിയത് മീനോ താ മീന്
അയില
അയിലല്ലേ ഇപ്പ മീനൊക്കെ കിട്ടാനുണ്ടോതിന്റെ ഇടക്ക് നക് എന്തോ മീനൊന്നും ഉണ്ടാവൂല ഇീ എന്നൊക്കെ പറഞ്ഞഞ് കേട്ടീന ഞങ്ങള് പിന്നെ അന്നേര ശശം മീൻ വാങ്ങിട്ട് തനല്ല വീട്ടില ആഹ് വീട്ടിലുള്ള മുരിങ്ങയ്യലെ അല്ലെങ്കില് ചക്ക പുരിയോ അല്ലെങ്കിൽ പച്ചകറിയോ അല്ലെങ്കിൽ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കും അങ്ങനെ ഇ ഇങ്ങനെ തട്ടി മുട്ടി പോൂ ഇവിടെ അവിടെ ഉണ്ട് ല്ലേ ആ ആഹ ഉ പിന്നെ അപ്പൊ നിങ്ങള്െ എങ്ങനെ മീന് കറി വെ ക്കാണ് ചെയ്യേ അല്ലെങ്കിൽ പൊരിക്കണ ചെയ്യാ അല്ലെങ്കിൽ രണ്ടും ചെയ്യാറുണ്ടോ
രണ്ട് ചെയ്യാറുണ്ട്
രണ്ട് ചെയ്യാറുണ്ട്ല്ലേ ആ ഞങ്ങള് എനക്ക് പറഞ്ഞാലെ മത്തിനോടൊന്നും തീതി താല്പര്യമില്ല അതേപോലെ തന്നെ അയല അയലെ പൊരിച്ചത് ഇഷ്ട അതേപോലെ തന്നെ മാന്ത കറി വെച്ചതും പൊരിച്ചതും അിതം ന്നും അതേപോലെ തന്നെ കൂന്തളി ചെമ്മീന് ഏ സൂത അങ്ങൻത്ത അങ്ങനത്തെ മീനുകളൊ ക്കെ ഇഷ് ടാണ് പക്ഷെ അധികം മീനുകൾ ഞാൻ കറി വെച്ചത് കൂട്ടാറില്ല ആഹ് എനിക്ക്ഷ് ട്ടല്ല കറി വെച്ചത് പിന്നെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുരിങ്ങക്കായ അങ്ങൻ ത്തെ എന്തെങ്കിലു ഒക്കെ ഉണ്ടെങ്കിലും മീൻ പൊരിച്ചിട്ടുണ്ടല്ലോ മത്തി എനിക്ക് തീരെ ഇഷ്ടല്ല ആ അതെല്ലാം മീനും കൂട്ടോ മത്തിയാണ് ശരീരത്തിന് നല്ല മത്തിയാ ആണ് ഇഷ് ശരീരത്തിന് നല്ലത് പക്ഷെ എനിക്കിഷ്ടമല്ലാത്ത മീൻ മത്തിയുമാണ്. എല്ലാവരും പറയും എന്നോട് ഇങ്ങനെ വിറ്റാമിൻ ഉള്ള മീനാ കിട്ടാത്തത് എന്നൊക്കെ പറയും ഭയങ്കരായിട്ടുള്ള കു ട്ട്യളെ ശബ്ദുണ്ടല്ലോ അവിടെന്ന്
കൊറേണ്ട്
അ ആം നല്ല സൗണ്ട് കേൾക്കുന്ന് അതെ ഞാൻ ചോതിച്ചത് കുട്ടികളുടെ സൗണ്ട് നല്ലണ്ട്ന്ന് ഉം പിന്നെ എന്നിട്ട് ആ ഉണ്ട് ഉണ്ട് അല്ല എന്നിട്ട് ഇപ്പം ആ എനിക്ക് രണ്ടാൾ അല്ലാ എന്നിട്ടിപ്പോ ഉം ന്താണ് ഭക്ഷണം എപ്പളാ കഴിക്ക്ണത്
ഭക്ഷണം കഴിക്കാൻ ഒമ്പേര ഒക്ക ആവും.
ഒമ്പതര ആവൂലേ എല്ലാവരും വന്നിട്ടൊക്കെ വേ പലേ ടൈമാവു ല്ലേ ഞങ്ങള വീട്ടിലൊക്കെ കറക്റ്റ് ടൈംമ്മാണ് ചെലെവീ ചെലെ വീടുകളിലങ്ങനെയാണല്ലോ കറക്റ്റ് ടൈമില് ഭക്ഷണം കഴി ക്കും കക്ട് ടൈമില് എല്ലാത് ഒരു കറക്റ്റ് ടൈമ്മാണല്ലോ ആ അങ്ങനെ ടൈമിങ് അതേപോലെ തന്നെ കറക്റ്റ് ടൈമില് പണി തീർക്കണം അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്ക ഇഷ്ടമുള്ള സമയത്ത് പണി തീർക്കാ അങ്ങനെയൊക്കെല്ലേ എങ്ങനെ രാവിലെ നേരത്തൊക്കെ പണി തീരുവോ രാവിലെ നേര് ഏ നേര്ത്തൊക്കെ
ആ കൊഴ്പ്പല്ല ഇപ്പൊ ചെറിയേ ആ
ഇപ്പൊ ചെറിയ
ചെയുന്നുണ്ട് ഇപ്പോ ചെറിയ മോളുണ്ട് അപ്പൊ പിന്നെ
ആ പ്രയാസ സരിക്കുലേ രണ്ടും കൂടി അ ആണ്ട് കയ്യാൻ പണിയാവൂലെ കുട്ടീനെ ഉറക്കിട്ടൊക്കെ വേണ്ടി കം ഓരോ പണികളൊക്കെ എടുക്കാനും വേണ്ടിയിട്ടില്ലേ ബുദ്ധിമുട്ടാവുലേ ആ അത് ശരിയാണ് അ ഇപ്പം ചെറിയ മ
സ്കൂള് ല് പറഞ്ഞയ ക്കണം
ആഹ് അങ്ങനത്തൊക്കെ ഓരോ അല്ലാ ഇ ആഹ് അല്ല സ്കൂൾക്ക് എങ്ങനെ ചോറൊ ക്കെ കുണ്ടു പോവോ അല്ലെങ്കിൽ അവിടെന്ന് കിട്ടുവോ
ഏ അ ഒന്നും വാണ്ട അവിടുന്ന് കിട്ടും
അവിടെന്ന് അവിടുന്ന് കിട്ടൂല്ലേ അ പിന്നെ അയിലേക്ക് കറി എന്തെങ്കിലും കൊടുത്തയക്കോ അല്ലെങ്കിൽ കറിയൊക്കെ ഇപ്പം ഇപ്പം പണ്ടത്തെ പോലൊന്നുംല്ലല്ലോ ആദ്യൊക്കെല്ലേനിയോ എന്താണ് യൊരു ക ചെറുപയറനെ കറി ഇപ്പൊ സാമ്പാറായി ട്ടും അതേപോൽ തന്നെ കേബേ ജപ്പേരിയായിട്ടും ബീട്രൂട്ട്പ്പേര്യച്ച് ആ അങ്ങന ത്തൊക്കെ ഇണ്ടായോണ്ട് ഇപ്പോ കറ്യൊന്നും അങ്ങനെ കൊണ്ട് ഇവിടം ഇവിടം മക്കൾ ഇണ്ട് ഓ റേഞ്ചിന്റെ പ്രശ്നണ്ടോ അവിടെ ആ ആ അതാണ് ന്നാ തോന്ന്ണ ചെറിയ റേഞ്ചിന്റെ പ്രോ പ്രശ്ന ള്ള മാതിരി അല്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെണ്ട് മക്കള് അവര്ക്ക് എന്താ കോഴിമുട്ട അതേപോലെ തന്നെ പൊരിച്ച് കൊടുത്തിട്ടും ഏ സോയാബി പൊരിച്ച് കൊടുത്തിട്ടും അങ്ങനെ എന്തെങ്കിലു ഒക്കെ വേണം അങ്ങനേണ് ആഹ് ഹാ അവിടുത്തെ കറി ഉണ്ടായാലും വേണം ഇവട്ന്ന് കൊണ്ടു പോവ അതേപോലെ തന്നെ പുളിം മൊളും താളിച്ചത് പുളി താളിച്ചെത് കേട്ട്ണോ
ഏ ഹലോ ഹലോ ഹലോ